ഹലോ ആഹ് ന്താ ആ കെ തെന്താ എന്താണ് വിശേഷങ്ങളൊക്കെ?
വിശേഷൊക്കെ അങ്ങനേ പോണടോ. അൽഹംദുലില്ല റാഹത്തായി പോണ്. എന്താ നിന്റെ വിശേഷൊക്കെ?
കൊഴപ്പൊന്നുല്ല. നല്ല വിശേഷം. ഇങ്ങനെ പോണ് ണ്ട്. കെടക്ക്ന്ന്.
ഏ കെടക്കാനായോ? നേരായോ?
ഓ കെടക്കാനൊക്കെ നേരായി. ഏഹ് ഒറങ്ങൂല്ലാന്നുള്ളു. മോനൊറങ്ങീല.
മക്കളൊക്കെ ഒറങ്ങിയോ?
ആഹ് മോനുണ്ട് മോനൊറങ്ങി.
ആഹ്.
ഉം നിങ്ങളെങ്ങ ഏഹ്.
ഒറ്റയ്ക്കാണ്?
അല്ലല്ലോപ്പ ഹസ്ബന്റില്ല. മോന് മാത്രം. ഹസ്ബന്റ് ജോലിക്ക് പോയിരിക്കാ ഉം. ആഹ് നാട്ടിലെന്നെ. വേറെ ജില്ലേന്നുള്ളു. ആഹ് മാസത്തില് വരൂള്ളു.
ഏഹ്.
ആഹ്.
ആ ആ ആ ഉസ്താദായി പോന്നയാല്ലേ? എവിടാ കൊ കൊ ആ ആഹ് ആഹ് ശെരി.
ആഹ് വെ മക്കളൊക്കൊറങ്ങ്യോ?
ആഹ് മക്കളൊക്കെ ദാ രണ്ടാളൊറങ്ങി. ഇപ്പ നേരെ ഒറങ്ങാൻ പോയിട്ടേള്ളു. ഉം. ഞാൻ വേണം ഒറങ്ങണെങ്കില്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിക്ക് കൊറച്ച് പണിയ്ണ്ട് പോയി കെടന്നോന്നർഞ്ഞ്.
എത്ര വയസ്സായി മോന്ക്ക്?
മൂത്താക്ക് ഓ പന്ത്‌ പതിനാല് ഹ് ചെറിയാക്ക് ഒൻപത് വയസ്സ് ഉം.
ആഹ് ആ ത് പ്രായായി.
ഓഹ്.
ഉം ന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക് ലല്ല പുറത്ത്ന്ന് വേട്ച്ചതാ ഇന്നലെ ആന്ന് പ ത്തിരിണ്ടാക്കി പത്തിരിം ഗ്രീപീസ് കറിണ്ടാക്കി പിന്നെ ആ പിന്നെ ആ ഒഴിച്ചാണ്ടൊക്കെ പിന്നെ പൊറത്ത്ന്ന് വേടിച്ച്. പിന്നെ ഇന്നലിം അങ്ങൻത്തന്നെ പൊറത്തുന്ന് വെടിക്കെന്നെ ചെയ്ത്. പിന്നെ രാത്ര് അൽഫാമു വേടിച്ച് പിന്നെ ളാനല്ലല്ലോ ഇങ്ങനെ രണ്ട് നോമ്പല്ലേള്ളാ.
അതെ.
പിന്നെ മ്മള് വീട്ടിൽണ്ടാക്കാനും മെനക്കെടന്നെല്ലേ. ഓയിൽന്റെ ചെലവു.
അത് ശരിയന്നെ ഓയിലെല്ലും കണക്കാൻ നോക്ക ക്ഷെ ഹെൽത്തി ആവുന്നുള്ളൂ കൊറച്ചൊന്ന് വീട്ട്ല്ണ്ടാ ക്കുമ്പോ ഇത്തിരി കൂടെ ഒന്ന് ഹെൽത്തി ണ്ടാവും. മറ്റേത് ഏത് ഓയില്ലാണോന്നും അറിയില്ലല്ലോ? ഉം.
ടോയ്ലറ്റായി നമുടൊരു എളുപ്പം
അത് ശരിയ. തൊട്ടടുത്ത് ന്നെ എന്തും വിളിച്ചാ നൊടിടയിൽന്നെ സാധനം വീട്ടിലെത്തല്ലോ?
ആഹ ഇവിടെങ്ങന്നന്നെട്ട. ഇവിടെ കൊറെേ വീടുകളുണ്ട് അപ്പൊ കുറെേ എല്ലാ കച്ചവടക്കാരും ഇവടെണ്ടാവും. പൈസാറ്റി രുന്നാ മതി നമ്മള് ടൗണിൽക്കൊന്നും പോണ്ട അവശ്യല്ല.
പ ഞങ്ങൾക്ക് ഇവിടൊക്കെ ന്താ, പച്ചക്കറിക്ക് പച്ചക്കറി അ കൊ ആ വണ്ടിലിങ്ങനെ കൊണ്ടുവരും. എന്താന്ന് വെച്ചാല് അടുത്തടുത്ത് വീട് ണ്ടായില്ലേ? എന്തുവാവോ ചെട്ടിയാര് വന്ന് എല്ലാ സാധനം പണ്ടൊക്കെ ണ്ട്മ ഭയങ്കര റിസ്ക്കാണ് എന്തെങ്കിലൊക്കെ വാങ്ങണെങ്കി അങ്ങാടി തന്നെ പോണം. ഉം.
ആഹ് എന്റെ വീട്ടില് അങ്ങനെണ് ട്ടാ. എന്റെ വീട്ടില് പുറത്ത് പോവന്നെ വേണം. അങ്ങടൊന്നും വരില്ല. ആ ആ ഭർത്താവിന്റെ വീട്ടിലയാല് ല്ല. എല്ലാം നേരം വെളുക്കുമ്പോ തന്നെ ദോഷമാവ്‌ വരും. പൊറോട്ട അങ്ങനെയൊക്കെ ആയിട്ട്.
ഏയ്! അങ്ങനെക്കെ ണ്ട്ലേ?
ആ അങ്ങനൊക്കെ വരും. പൊറോട്ടന്നെ പൊറോട്ട വെള്ളപ്പം അതൊക്കെഓരോ വീടുകളിൽ ണ്ടാക്കുന്നതാണ്.
ആ പോര് വന്ന് നേരം വെളുത്ത് ആ രാവിലെ തന്നെ വരൂലേ? അപ്പൊ ന്നാ പിന്നെ വാങ്ങേണ്ട ല്ലോ മ ള്ളവർക്കാണ് വേപോയി അയിന്ന്‌ വാങ്ങിയാ മതില്ലേ?
ആ ഞങ്ങള് കൊറവാ വീട്ട ആ ദോശമ ദോശമാവ് എട്ക്കലുണ്ട്. പൊറോട്ട മേടിക്കും, വെള്ളപ്പൊന്നും അങ്ങനെ മേടിക്കില്ല.
ദോഷമാവ് നന്നാവും?
ആഹ നല്ല ദോശമാവ. നമ്മള് വീട്ടിൽ ണ്ടാക്കണെ കാട്ടി നല്ല അത് ഒര് അതൊരു കിലോന് അറുപത് രൂപ ണ്ട്. നമുക്ക് ഒരു വീട്ടിൽ അത്രേ ഉള്ളൂ. നമ്മളും സാധാ ലാഭാണ്. കാരണം ഉഴുന്നിനോക്കെ പ്പൊ ന്താ വില?
അല്ല ഒരു കിലോനില് എത്ര കിട്ടും എത്ര ദോശ കിട്ടും?
ഒരു പത്താൾക്കൊക്കെ കഴിക്കാ പറ്റും.
തൻ.
ഉം ഞങ്ങള് രണ്ടീസത്തിന്, ഞങ്ങള് രണ്ടു ദിവസത്തിനായിട്ട് കണക്കാക്കു ട്ടോ. ഞങ്ങള് വിടെ ഒരു നാല്, നാല് പേരൊള്ളൂ.
ഞങ്ങളവിടേക്ക് വരാൻ പറയി ങ്ങക്ക് കച്ചോടാവും.
ഏ ഇവര് ഇവിടെ കട ഹോട്ടലിലൊക്കെ ഉണ്ടാക്കിട്ട് ബാക്കി വന്ന മാവുണ്ടല്ലോ അത് പാക്ക്യ്തിട്ട് പാക്ക്യ്തിട്ട് വരണതാ കാലത്തന്നെ വരും.
ഉം ഉം സുഖാണല്ലോ
സുഖാണ്
ഉം ഉം
പാക്ക് ഉഴുന്നൊക്കെ വെടിക്കുമ്പോ ഉഴുന്നിനൊക്കെ നല്ലവെലയാ ച്ച്നോക്കുമ്പോ. അതാണൊതാണോ ലാഭം ഉം എത്രണ്ണണ്ട് നല്ല നെ തായിരിക്കും സോഫ്റ്റ് ആയിരിക്കും ഇഡലി ഉണ്ടാക്കിയാല് നല്ല സോഫ്റ്റ. പോത് ആ എടെ ചെയാല്
നെയ്റോസ്റ്റ് ഞാനെന്തെയ്യും ദോശചുട്ടി നെയ്റോസ്റ്റാക്കിട്ട് അ ഭയങ്കരഷ്ട. നല്ല നെയ്യൊക്കെ ഇട്ട് മൊരീച്ച്കൊടുത്താല് കറി ഒന്നും വേണ്ട അ പഞ്ചസാരയും വിതറിങ്ങാണ്ട് അടടും നല്ല ടേസ്റ്റ്ന്നറിം നെയ്‌റോസ്റ്റിന്റെ ആൾക്കാര ഇവടെ സാധാ ദോശ ചട്നി ആക്കി കൂട്ടണ അത്ര വല്യ ഇഷ്ടല്ല. ഉം ഉ
വല്ലാ ആക്കാരും വരുംടെ പഴയ ഡ്രസ്സ്‌ വേടിക്കാൻവര നമുക്ക്പ്പ എന്തേല പാ ത്രങ്ങൾ തരും അങ്ങനെ അങ്ങെ ഞാന് പാതിച്ചട്ട് മതി പഴയ ഡ്രസ്സളല്ലേ പഴയ ഡ്രസ്സുകളല്ലേമ്മളെ ഉപയോഗിക്കാത്തഡ്രസ്സ്‌ കീറിതൊന്നുംപറ്റില്ല നമ്മള് ഉപയോഗിക്കാണ്ട് മാറ്റിച്ചത്ണ്ടാവും
ആ
അങ്ങൻത്തെ ഡ്രസ്സൊക്കെ അവര്മേടിക്കും ഷർട്ടയാലും എന്താ മേടിക്കന്ന നമക്കതിന ച്ചിട്ടുള്ള പാത്രങ്ങൾ ബക്കറ്റ് അതുതൊക്കെ ആ ഉപയോഗിച്ച ഡ്രസ്സളന്നെ നമ്മള് ഉപയോഗിച്ച ഡ്രസ്സള് നമുക്ക് വേണ്ടണ്ട് നമ്മൾ മാറ്റിടുല്ലേ ഏ
അത് നല്ല സംഭവണല്ലോ
ആ നമ്മൾ കൊറേ ഞാ കത്തിച്ചളഞ്ഞു പിങ്ങിനെ ഓ
എല്ലാടോ കത്തിക്ക്നന്തിനാ ഇങ്ങനെരു ഉപകാരംകിട്ടാണെങ്കിൽ അതല്ല നല്ലേ
ഞമക്കറിയില്ലല്ലോ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഏ പിന്നെ അറിയായിരുന്ന ല്ല പിന്നെണ് വരണത് പിന്നെ അപ്പൊ അവര് പറഞ്ഞതാ കൊല്ലത്തില് രണ്ട്റാശ്യംവരുത്ര അപ്പൊ പിന്നെ ഇഞ്കളില്ല
ആ ട്ത്തച്ചാല് കൊർച്ച് കിട്ടല്ലോ പാത്രം ഇങ്ങനെ ആവുമ്പോ
ആ ഞങ്ങള്പ്പ അധികൊന്നും കൊടുത്തിട്ടില്ല രണ്ട് മൂന്നാല് ആ രണ്ട്മൂന്നാല് അപായണ് കൊട്ത്ത്ട്ടൊ പയേത്ട്ട പിന്നെ ഇന്റെ രണ്ട് ഷാളുംകൊട്ത്ണ്ട് അങ്ങനെ കൊടുത്തപ്പോ തന്നെ ഓല് വക്കറ്റ് ല്ലെ വല്ല്യവകറ്റ് അത് മൂടിള്ള വല്യ വക്കറ്റ് ബൈസല് വെയ്സല് അരിപ്പ അത് മൂന്നെണ്ണം കിട്ടും പിന്നെ പഴയ ഗ്യാരന്ണ്ടി കൊടുത്ത് ഗ്യാരന്ണ്ടി അധികൊന്നുല്ല
ആ അത്പിന്നെ ഇവട് ണ്ട് ഗ്യാരണ്ടീന്റെ കൊടുത്തഴിഞ്ഞാൽ ഈ പയേ മൊബൈൽ ഫോൺ കൊടുത്താലും
ആ അങ്ങനെ അങ്ങനെപ്പ കൊടുത്ത്ക്കണ് കണ്ടിട്ടുള്ളത് അങ്ങനെക്കെ പാത്രം മേടിക്കും പക്ഷെ ഇത് ആദ്യയ്റ്റാണ്
ആ
ഉം
അങ്ങനെ ഉം ഉ
ഇവര് ഇവരന്ന് കീറിയതൊന്നും എടുക്കണില്ലട്ടോ, നോക്കന്നോക്കെണ്ട്, കീറിയതൊന്നും അവര് എടുക്കുന്നില്ല. ആഹ അല്ലാത്ത ഞാൻ ചോദിച്ചവരോട് ആ അവര് കഴുകി വൃത്തിയാക്കിട്ട് കളറ് മുക്കിയിട്ട് അവര് അത് ചെലപ്പോ ഒരമ്പ ഞമ്മ കൊടുത്തത് ചിലപ്പോ ഒരു അമ്പത് റുപിയക്ക് നൂറുറുപിയാക്കൊക്കെ കൊടുക്കുവര് അങ്ങനെന്ന തിനന്നാ വന്നത്
ഉം അതൊക്കെ തന്നെ നമുക്കില്ലേ അതയവിൽപ്പന അതായവിൽപ്പന പറഞ് പോയി വാങ്ങൂലേ? ഇതൊക്കെ തന്നെ അതായ പിന്നെ കീറിയതൊന്നും പറ്റല്ല
നമ്മള മുട്ടായിത്തെരുല് ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവം കീറിയത് പറ്റില്ല കീറിയത് എട്ക്ക്
അഞ്ഞൂരൂർപ്യയെക്ക് എത്ര അഞ്ഞൂറുപ്യക്ക് രണ്ട് ചുരിദാറെ ഇരുന്നൂറ്റിഅയ്മ്പോ ഇക്ക് രണ്ടെണ്ണം കേറി വരൂ കേറി വരൂന്ന് പറിഞ്ഞിങ്ങാണ്ട് മുട്ടായിതെരുവലങ്ങനെ വിളിക്കല്ലോ
ആ ആക്ക് തോന്നിയത് മുട്ടായി തരുക കൊണ്ട്
ആ നമ്മള് പൊട്ടമാരായിട്ട് അങ്ങ്ട് ഓടുകാ അ അള്ളാ പടച്ചോനെ രണ്ട് ഒന്നാ പോയി വാങ്ങാ ഇജ്ജ് ഉപയോഗിച്ച് ഞാന് ഉപയോഗിച്ച ആണെന്ന് നമ്മുക്ക് അറീലല്ലോ
അതന്നെ ഉപയോഗിച്ചതാന്ന് നമ്മക്ക് അറീലല്ലേ
വെള്ളത്തിനെ പറ്റിക്കല്. പാത്രം കിട്ടുന്നറിയുമ്പോൾ ലക്ക്യാട്ടോ
നമ്മള് എന്തായാലും നമ്മള് കത്തിച്ചളിയ ആരെലൊക്കെ ഉപയോഗിക്കട്ടെ നമ്മുക്ക് അതിനുള്ള ഞമ്മക്ക് അതിന് പത്രങ്ങള് കിട്ടും
അതന്നെ പിന്നെങ്ങട്ടാ
ആഹ് മഴണ്ടേ അവടെ?
ഇവിടെ മഴ ഇന്ന് ഇന്ന്ണ്ടോ അറീല ഇന്ന് രാവിലെ നേരി രീതിയിങ്ങട്ട് പിന്നെ മഴയേ ഇല്ല പറയും മഴക്കാലാണ് ഇക്ക ഇന്റെ പുതിയാപ്ല പറയണേ പുന്നാര മോളെ ഇനി ഇഞ്ഞ് കേരളത്തില് പവർ കട്ട് കൊറച്ചുടി കൂടും ആഹ് എന്താച്ചാല് മഴ ഇല്ലല്ലോ
ഉം അതന്നെ മഴ വേണം ആ ഈ സമയത്തൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പോണ സമയത്ത് എന്താ മ
അതെ മഴ തിരേയില്ല നമ്മളെക്കെ പോണ കാ സമയത്ത് റബ്ബേ പഠച്ചോനെ ഒലിച്ച് പോണമാതിരി ആഹ് ഈ മഴ പെയ്താ റോഡ് ഒന്നും കാണുല ചെറിയ കുഞ്ഞീ പ്രളയം പോലെ
ഉം ഇപ്പ പൊറും ചെലെ ടൈമില് ഉം ഇരുത്തി ഉം ആ സമ അങ്ങനെക്കെ തന്നെ ഇപ്പം
ഏഹ്
ആ സമയം എന്നറി
പക്ഷെ ഇ മെയില് ഈ മാസം അയില് ഈ ഏ മെയ് മാസത്തില് തന്നെ തുടങ്ങി. ക്ക്ണല്ലോ മഴ അപ്പം പിന്നെ കൊറച്ച് റസ്റ്റെടുത്തിട്ട്
കാ കാര്യല്ലാന്നറിയു മഴോ
ഏയ് മഴ ഇല്ല ഇനീ വേനലും എല്ലാം കണ്ടറിയാം നല്ല ചൂടുണ്ടാവും ഇങ്ങനാണെങ്കി
ആഹ് വെര്ന്നില്ല നോമ്പിനൊക്കെ അമ്മാതിരി ചൂടേന്നു ഒമാന്ക്കൊക്കെ നല്ല ചൂടായിരുന്നു.
എന്തെല്ലാം പറയ്ണെ ഇനിപ്പോ ഈ നോമ്പെനിപ്പോ ഫെബ്രുവരിയിലാവുലെ ഇനി വെര്ണത്
ആ ഫെബ്രുവരിലെന്നെ വെരു ഇപ്രാശ്യം നേര്ത്തെക്കുംനി കഴിഞ്ഞ പ്രാശ്യം നേരംവൈകി ഇപ്രാശ്യം ഞ്ഞി നേര്ത്തെ ണ്ടാവും ആഹ് ഉസ്താദായിട്ട് സദറയിട്ടു പോവുന്നു.
എവിടെണ്
അവടെ കോഴിക്കോട് കൊഴപ്പല്ല.
ആ ആ എന്താ മദ്രസ പഠിപ്പിക്കാ
ആ മദ്റസേല് പഠിപ്പിക്കുന്നു
ഉം ഉം ഉം ഉം ന്നാ പിന്നെ ഓക്കെ ശെരി
ആ ന്നാ പിന്നെ ശെരി ഞാൻ പിന്നെ വിളിക്കാ
ഉം ഓക്കെ.